എന്താ പാട്
എന്താ കൊപ്പന്നൂല്ല
ചായ ചായ കുടിച്ചാ
ചായകുടിയൊക്കെകഴിഞ്ഞു നിങ്ങടെ ചായ കുടിയൊക്കെകഴിഞ്ഞോ
ചായ കുടിച്ചിില്ല ഉണ്ടാക്കീട്ട ഇല്ല ഉണ്ടാക്കാ നിക്ക്ണ്നടക്ക
ഏഹ ശെരി എന്ത ചായക്ക് കടിുണ്ടാക്കണ്?
ഉണ്ട ിട്ടേ അടക്കളയക്കെ ഇറങ്ങിയ
അ ശരി ഇപ്പ ചോറും കറിക്കൊ വെക്കണോ? ചോറും കറി -
ചായക്ക് ബേക്കറി -
ഉ
ബാറ്റ വാങ്ങ കച്ചിട്ടുണ്ട്യച്ചിട്ടുണ്ട് അറിയ എന്താന്നിട്ട് ഇല്ലേ
ആഹ അ സുഖം എന്താ നിങ്ങളെ പാട് ഒഴപ്പന്നില്ലല്ലോ ഏ രണ്ട നോത്താപ്പാ രണ്ടു നേരത്തിന്റെ വെപ്പാണോ ചോദിക്കാ?
ആ രണ്ടു നേരത്ത വെക്കും. കുട്ടികളൊക്കെ എന്താ കാട്ടെ കുട്ടികളൊക്കെന്താ കുട്ടികളൊക്കെ എന്താ കാട്ടൻോക്കാ?
കുട്ടികള് ഇതാ ഒരാള് ഇവിടെ കിടക്കണ് പിന്നെ ഒരാള് അതാ അവിടെ കളിക്കണ് ഒരാള് പശ എടുത്തിട്ട് എന്തൊക്കെയൊ ഒട്ടിക്കുന്നു ഓരോരോ പണി തന്നെ അവിടെ കുട്ടികൾ എന്നാ ചെയ്യണ് കുട്ടികൾ എന്താ ചെയ്യണത്
ഇവിടെ എന്താ ഉറങ്ങുവാണ് ഉറങ്ങി എണീറ്റില്ല
ഏ എണീറ്റിട്ടില്ലേ
ഉം
ഏ അത് ശരി പിന്നെ കാക്ക ഇപ്പോ എവിടെയാ ആഹ് സുഖം തന്നെ കൊഴപ്പം ഒന്നുമില്ല സുഖം തന്നെ കൊഴപ്പം ഒന്നുമില്ല എന്നാ നിങ്ങക്ക് കല്യാണം ഉണ്ട് പറഞ്ഞല്ലോ
മാസത്തില് വരാറ്
ഏ നിങ്ങക്ക് എന്നാ കല്യാണം ഇണ്ട് പറഞ്ഞത് അത് എന്നാ
മാസത്തിലാണ് വരാറ് പറയാ അപ്പളേ ആഹ് കല്യാണം നിങ്ങള്
കല്യാണത്തിന് ആഹ് വരണം ഇങ്ങളുണ്ടാവില്ലേ
അപ് അപ് ആ നാണ്ടാവും അപ്പൊ കാനല്ലേ അടുത്താറായ്
ഉം ആഹ് അപ്പൊ കാണാലോ ആഹ് അടുത്ത ഞാറാഴ്ച്ച ആഹ് ഇന്ന് വര്നം വിചാരിക്ക്ണ് ണ്ട് ആഹ് കൊറായല്ലോ കണ്ടിട്ട് ആ അങ്ങനെ കൂടുമ്പല്ലേ കാണുള്ളൂ ആഹ്
വിചാരിച്ചാ പോരാ വര്നംന്നറിയാ.
ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ വര്ന്റ്
ന്നിട്ട് എന്താ കുട്ട്യാൾ ഡ്രസ് എടുക്കാന ടുത്ത് ട്ടില്ല അടുത്ത ഞായറാഴ്ചല്ലേ
ഉം ആഹ് ആഹ് ഇൻക്കിപ്പ എടുക്കാൻ പറ്റിയ സാഹചര്യല്ല അപ്പൊ ഞാൻ പ്പൊട്ക്ക്ണില്ല്യ ഉള്ളതൊക്കെട്ട് വര്നം
നിക്കെ പൈസ
ആഹ് ആഹ് പൈസ വേണം എടുക്കാൻ ആ അതന്നെ എന്താ ഡ്രസിനൊക്കെ എന്ത് വേലേ കുട്ടികൾക്ക് ഡ്രസിന് എന്ത് വെലേ
ആഹ് രണ്ടാ ആയിര്ത്തഞ്ഞൂറ്പ്യ ഒരാൾക്കാണ് എടു ക്കാന് ആയിരത്തഞ്ഞൂറുപ്യാണം
ആഹ് അത്രവാണം ആ രണ്ടാ ഈ സാധൻത്തിന് പൈസ ആയില്ലേ ഡ്രസ്സ്ട്ക്കാ പോവാത്തിന് അത്യാവശ്യം പൈസ കയ്യില് വേണം ഉം ഇഞ്ഞിപ്പന്താ വെയ്കുന്നേര്ത്തിന് കറി വാങ്ങൽ ഇണ്ടാക്ക്ണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ അലോ എന്തൊന്നും കേൾക്കിണ്ല്ലല്ലോ അലോ ഹലോ ഹലോ കേക്ക്ണില്യാ അലോ ഹലോ എന്തൊന്നും കേക്ക്ണില്യല്ലോ ഹലോ ഹലോ